ഹലോ കേക്കാവോ ആഹ് ആഹ് കെടന്നായിരുന്നോ
എന്തുവാ ഇല്ലട കെടന്നില്ല കെടന്നില്ല
ആഹ് പന്ത്രണ്ട് മണി എന്തുവാ പരിപാടി
പരിപാടി എന്തുവാട വെറുതെ ഇരിക്കുവ ഉറക്കൊന്നും വരുന്നില്ല നാളെ എന്തായാലും ലീവാ
ആഹ് നാളെ ലീവ് ആണല്ലോ അപ്പൊ എന്താ പടം വല്ലോം കാണുവായിരുന്നോ
എന്തോ
പടം വല്ലോം കാണുവായിരുന്നോ
പടം ആഹ് കാണറണ്ട് അപ്‌ലോഡാക്കി വെച്ചിട്ടുണ്ട് അപ്പം കാണണം നീ മറ്റേ ഒബ്സഷൻ കണ്ടാരുന്നോ
ഇല്ല അത് തിയേറ്ററിന്ന് എറങ്ങിയില്ലല്ലോ
ആഹ് എനിക്ക് മറ്റേ തിയേറ്റർ പ്രിൻ്റ് കിട്ടിയായിരുന്നു പക്ഷെ ഭയങ്കര ക്വാളിറ്റിയാ മറ്റേ മൂന്ന് ജി ബീടെ അത്യാവശ്യം നല്ല അത്യാവശ്യം അല്ല നല്ല ക്വാളിറ്റിയാ അത് മറ്റേ തിയേറ്റർ പ്രിൻ്റാന്ന് പറയേയില്ല
ആഹ് ഇപ്പം എല്ലാരും മറ്റേ ഇത് വെച്ചിട്ട് എ ഐ വെച്ച് എൻഹാൻസ് ചെയ്യത്തില്ലേ അങ്ങനെ വന്നതായിരിക്കും
എന്തോവായിരിക്കും പക്ഷെ ഭയങ്കര ക്ലാരിറ്റി ആടാ ശരിക്കും മറ്റേ ഒ റ്റി റ്റി ഇറങ്ങുന്നപോലെതന്നെ
ആഹ് നല്ല പ്രിന്റാ അല്ലേ
നല്ല പ്രിന്റാ ഞാൻ ആ ലിങ്ക് ഉണ്ടോന്നു നോക്കട്ടെ ഇതിൻ്റെ ലിങ്ക് കിട്ടോന്ന് എനിക്കറിയത്തില്ല. എനിക്ക് അവൻ ഷെയർ ചെയ്ത് തന്നയാ
ഫയലായിട്ട് കേറിവന്നെയാണോ?
ഫയല് ഷെയർ ചെയ്ത് തന്നയാ ഞാൻ ചോദിച്ചു നോക്കാം ഉണ്ടെങ്കി അയക്കാം അതൊരു രക്ഷയില്ലെന്ന് പറഞ്ഞാ രക്ഷയില്ല അത്‌
പടം കണ്ടോ നീ?
ആഹ് ഞാൻ കണ്ട് കണ്ട് ഒരു രക്ഷയില്ല പൊളിയാ
അതാ പറഞ്ഞെ അവരെന്താ ഏഴു കോടിയോ എട്ട് കോടിയോ അങ്ങാണ്ട് വെച്ച് ഉണ്ടാക്കിയിട്ട് ആയിരം കോടിക്കെടുത്തും പ്രോഫിറ്റ് വാങ്ങിച്ചേ
കോടി വെച്ച് അവർ അവര് അത് സിനിമ എടുത്തു എന്നിട്ട് അവർക്ക് ആയിരം അതി കൂടുതല് അതി കൂടുതലെങ്ങാണ്ട് കേറി
അതാ അവർടെ ലാഭവേ
ഒന്ന് ആലോചിച്ചു നോക്കിയേ എഹ് എന്ന ഒന്നര മണിക്കൂറങ്ങാണ്ടാ സി
അതല്ല ആ പ്രൊഡ്യൂസറിന്റെ ലാഭവേ
ഇരുന്ന് ആലോചിച്ചിരിക്കും അതാ
അയെ എന്തായാലും ഡയറക്ടറിന് നടന്മാർക്ക് ക്രൂവിന് സെറ്റിന് എല്ലാർക്കും കൊടുത്താല് ആയിരത്തീന്ന് ബാക്കി ഒരു അമ്പത് കോടി മാറ്റിവെച്ചാ ബാക്കി തൊള്ളായിരത്തമ്പത് കോടി പ്രൊഡ്യൂസറിന്
പിന്നെ എത്രയൊക്കെ അവർക്ക് കൊടുത്തന്ന് പറഞ്ഞാ
പുള്ളിക്കടുത്ത് ഒരു നാല് തലമുറക്കുള്ള ആസ്തിയായില്ലേ ഒറ്റപ്പടം കൊണ്ട്
അതാ നഷ്ട്ടന്ന് പറഞ്ഞ സാധനം പുള്ളിക്ക് വരുന്നില്ല
അതെ ഇനി അടുത്ത രണ്ടു പടങ്ങൾ എടുക്കേണ്ടി വന്നു അത് നഷ്ടത്തിലായാലും വിഷയല്ല
യില്ല പുള്ളിക്ക് വേറെ സിനിമ എടുക്കാനുള്ള പൈസ ആയില്ലേ അതില് ആഹ് അത് മറ്റൊരു വിസ്
എന്തോ പറഞ്ഞു
ആ മൂവി ഒരു വിഷ് ഒരു വിഷ് ചെയ്യുന്ന പോലെയൊക്കെയാ ഒരു വിഷ് ചെയ്ത് പിന്നെ അ പെട്ടുപോവും
ഓ ഞാൻ കണ്ടില്ല കാണണം നീ ആ ഉണ്ടെങ്കി അയച്ചുതാ
ആഹ് ഞാൻ അയച്ചു തരാം
അതേപോലെ തിയേറ്റർ പ്രിൻ്റ് ഒന്നും ഇറങ്ങുന്നില്ല അല്ലേ
തിയേറ്റർ പ്രിൻ്റ് ഇപ്പൊ അങ്ങനെ ഇറങ്ങാറില്ല
ആഹ് ആ എൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ട് സ്കൂളിൽ പഠിച്ച അതന്ന് തിയറ്റർ എക്സ്പീരിയൻസ് കിട്ടാനാന്ന് പറഞ്ഞ് തീയേറ്റർ പ്രിൻ്റെടുത്തിടുന്നത് കണ്ടു അവൻ
ആഹ് അടിപൊളി കൊള്ളാം
ഇപ്പം അതിന്റെ കാലവൊക്കെ പോയി അപ്പം എല്ലാം കിട്ടൂല്ല പണ്ടൊക്കെയാന്ന് പറഞ്ഞാൽ പടത്തിന് വേണ്ടി ഓടി നടക്കുമായിരുന്നു പെൺ ഡ്രൈവ് സിഡിയും കൊണ്ട് ഓരോ കഫേ പോകുന്നു അല്ല കമ്പ്യൂട്ടറുള്ള കൂട്ടുകാരുടടുക്കെ പോകുന്നു
ആഹ്
ഇപ്പൊ എല്ലാം വിളിച്ചു പറഞ്ഞാ മതി അളിയ സാധനമെട് ഏഹ്
കിണ്ടറ് കിണ്ടറ്
അതെ ഗിണ്ടറ് നോ നോ
ഗിണ്ടറ് സിനിമയും കൊണ്ടു വരും ആ സിനിമ കിട്ടി പിൻഡ്രൈവിലിട്ട് ഇട്ട് ഇട്ട്തരാന്ന് പറഞ്ഞ് അവനവിടുന്നും ഇവിടിന്നും ഒപ്പിക്കും
ഉം അതെ അവനൊക്കെ ഉണ്ടായാ അവനെ എനിക്ക് തോന്നി അവൻ്റെ നമ്മുടെ കൂട്ടത്തിൽ കമ്പ്യൂട്ടറിന്റെ പരിപാടിയൊക്കെ തുടങ്ങിയത് അവനായിരുന്നു
പിന്നതോ ആഹ് അതെ അതെ
ഉം
അവര്ൻറ്റിയ ഒരു ഗെമി ആണല്ല ഗെയിം കളിക്കുന്ന ഒരു ഫോൺ പോലെ എന്താ എന്റെ പേരെന്താ യൂസ് ചെയ്യന്ത ആ പി എസ് ബി പിന്നെ ഇരുപത്തിനാല് മണിക്ക് അതേലാരുന്നു
ശരി അതൊക്കെ അതൊക്കെ സത്യം പറഞ്ഞാ തൊണ്ണൂറിലെ വല്യ സംഭവാ ഇപ്പൊ നമുക്ക് പി എസ് ഐ എന്നൊക്കെ പറയുന്ന പോലെ
ആഹ്
തൊണ്ണൂറുകളിലെ വല്യ സംഭവാരുന്നു
സംഭവാരുന്നു അ നമുക്ക് ആ സമയത്ത് ഇ ഭയങ്കര ഇതാ അവന്റെ ഇരിക്കുന്ന കാണുമ്പോഴേ
അതെ നമുക്ക അതൊക്കെ കൗതുകം കാരണം നമ്മുടെലദോന്നും ഇല്ല
അവന് ഫോണിന് ഫോണ് ലാപ്പിന് ലാപ്പ് എല്ലാം ഉണ്ട്
അതെ ആ പ്രായത്തില് ലാപ്പൊക്കെ കിട്ടുകാന്ന് പറയുമ്പോ ഒരു നല്ല കാര്യവാ
പിന്നെ അവിടെ നീ ഓർക്കുന്നോ അവ മ മറ്റേ ബെൻസ് സ്വന്തമായിട്ട ബെൻസ് ഉണ്ടെന്ന് പറ മെർസിഡീസ്
ആഹ് ഫറാറി അല്ല ലമ്പോർഗിണിയോ ഏതോ
മ ഇല്ല ഇതാ മെസിഡീസ് ബെൻസ് ആരുന്ന് പറഞ്ഞെ
ആയിരുന്നോ ഹ് ഹ് ഹ് കിന്റ്രനൊട് അപ് അപ്പ ചന്ദ്രൻ ചന്ദ്രനല്ലേ വേഗനാ അ കിണ്ടർ അപ്പനോട് ചോദിച്ചാ പറയാ കട്ടിലടി കെടപ്പുണ്ടു മോനേന്ന്
ആ അതാ ചോദിച്ചപ്പോ അവൻ വലിയ ഗൂഗിളിൽ എടുത്ത് ഫോട്ടോ കാണിക്കി ഇതാ ഇതേ വണ്ടി തന്നെയ ഇതേ കളറാ എന്നൊക്കെ പറഞ്ഞ് ഇവൻമാരെ കണ്ട് പറ ആ കട്ടിലെടെ കെടപ്പുണ്ടല്ലോ
ഹ് ഹഹ
ഒന്ന് കാണിച്ചേ
അതാ അണ്ണന്റെ കാര്യൊന്നും പറയണ്ട തൊടുന്നേനും പിടിക്കുന്നതിനും കരച്ചിലും
അതെ പണ്ട് സൈക്കിളും കൊണ്ട് പോയിട്ടും തൊട്ട് പിടിച്ചുന്നും പറഞ്ഞിട്ട് ഈ ഞാനിനി സൈക്കിൾ കൊണ്ടുവരത്തില്ല ഞാന് ഇനി കളിക്കാൻ വരത്തില്ല അതും പറഞ്ഞു പോവും കൊറെ കഴിയുമ്പോ തിരിചിങ്ങ് വരും
പറഞ്ഞ് കൊടുക്കെന്നും പറഞ്ഞ് അവൻ ഓടി വീട്ടിൽ പോയിട്ട് അവൻ പറഞ്ഞു കൊടുക്കും എന്നിട്ട്
ആഹ് ശരിയാ പറയൂം അവൻ വീട്ടിൽ ചെന്നിട്ട്
കൊടുക്കും ആ എന്നിട്ട് അവർട അമ്മ പറയും അവനോട് ടെ മിണ്ടണ്ടാന്നൊക്കെ പറഞ്ഞു കൊടുക്കും എന്നിട്ട് അയ്യോ ഉം
ആ ആളിപ്പ നല്ല മാറ്റംണ്ടെന്ന് തോന്നുന്നു ഇടക്കൊക്കെ മെസ്സേജ് അയക്കും
അവൻ ബാംഗ്ലൂരുണ്ട്രോ അവൻ ബാംഗ്ലൂർ എവിടൊ പക്ഷ കറക്റ്റ് എവിടാന്നറിയില്ല അന്ന് വന്നപ്പോ അന്ന് എങ്ങാണ്ട് മസ്സേജ്യച്ചപ്പോ എങ്ങാണ്ട് പറഞ്ഞ് ബാംഗ്ലൂർ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു
ആ അല്ല ആളെ ഞാൻ കഴിഞ്ഞ ഇല്ല ന്യൂയറിനായിരുന്നു ഈസ്റ്ററിനായിരുന്നു ആൾ നാട്ടിലുണ്ടായിരുന്നു ഉത്തരണ്ട് പള്ളി വന്നായിരുന്നു
ഏഹ് അട ഞാനുള്ളപ്പോ ഒന്ന് വന്നില്ലായിരുന്നു നീ ഓർക്കുന്നോ നമ്മൾ രാവിലെ മറ്റേച്ചിയേട്ടൊക്കെ സെൽഫി എടുത്ത
ശരിയ ശരിയാ നമ്മള് അവരുമായിട്ട് പോയി സെൽഫി എടുത്താരുന്ന് ശരിയാ
സിറ്റ് ഔട്ട് നിന്നപ്പോ അവർടെ പുതിയ വീടൊക്കെ കാണാൻ പോയില്ലെ അകത്ത്
ആഹ് ശരി അന്ന് ശരിയാ ചേച്ചിയേം ആന്റിയേം ഒക്കെ അന്നാ കുറെ നാള് കൂടി കാണുന്നേ
കാണുന്ന നമ്മള് പിന്നെ അകത്തെല്ലാം കേറി റൂമെല്ലാം അന്നറ ആ റൂമിലൊക്കെ പണ്ടത്തെ റൂമില് അതൊക്കെ പഴയ പോലല്ല ഇപ്പൊ
അല്ലല്ല അത് മാറ്റി അവൻ ഇഞ്ഞ് താമസം ഇങ്ങോട്ട് മാറ്റുവാരുന്നെങ്കിൽ നല്ലാരുന്നു
ആ അതെ അന്നൊക്കെ എപ്പഴും അവിടെ ആരുന്നു ആ പറമ്പിൽ അയ്യോ സാറ്റ്കളിയായിരുന്ന നമുക്കൊരു സാറ്റ്കളിയാരുന്നു പണ്ട് എപ്പോഴും
പണ്ട് ഓർമ്മയുണ്ട് ഇവിട്ത്തെ സാറ്റ് കളി മൂച്ച കേറ്റി അവസാനം അച്ചാച്ചന്മാരെവരെ നമ്മള് സാറ്റ് കളിക്കാൻ ഇറക്കി
പിന്നെ അവരെല്ലാം വന്നു സാറ്റ് കളിക്കാൻ എല്ലാരും
ആദ്യം മടിച്ചു നിന്നതാ പിന്നെ ഒന്നിറങ്ങി ഓടുകയും പിന്നെ എല്ലാരും അങ്ങ് അതില് ഫ്ലോയിലായി ഓരോരുത്തര് പറമ്പിലോട്ട് ചാടുന്ന ചാട്ടവൊക്കൊയാ കാണണ്ടെ
നമ്മള് കാരണം ചേട്ടന്മാരെ വീട്ടില് വരെ വയക്കാർന്നു മറ്റേ അന്ന് അടിയ ഉണ്ടാക്കിയെന്നും പറഞ്ഞു
അയ്യോ അതാ അവൻ നിന്റെ വീടിനപ്പുറത്തുള്ളവൻ
ആ ബോള് കേയറിയില്ലെന്ന് പറഞ്ഞ്
ഗോള് എ ഓൺലൈനോ അങ്ങാണ്ട് ക്ലിയർ ആയതും പറഞ്ഞിട്ട് അവനൊരു തീപ്പൊരി ഇട്ട് കൊടുത്തതാ അല്ല തീപ്പൊരയുടെ അടേൽ അവൻന്ന് ഇച്ചിരി മണ്ണെണ്ണ ഒഴിച്ചു കൊടുത്തു അതാങ്ങ് ആളി കത്തി
പിന്ന എൻ്റ പൊന്നോ ഒന്നും പറയണ്ട
അതെല്ലേ മുപ്പത് ഇരുപത്തെട്ട് വയസ്സുള്ള ചേട്ടന്മാരാ അവര് അടി നിർത്തുന്നില്ല വീട വീട്ടിലെത്തിയിട്ടും അടി നിർത്തുന്നില്ല ആന്റിയൊക്കെ അന്നേരം തുറിച്ചു നോക്കുന്ന നോട്ടം കാണണമായിരുന്ന്
ഇന്ന് ഞാനില്ലായിരുന്നു പക്ഷെ എന്നോട് ഇവമ്മാരെല്ലാം പറഞ്ഞതാ അന്ന് ഞാൻ എവിടെ ഞാൻ എരുമേലിലൊ
നീ ഇല്ലായിരുന്നോ അറിയത്തില്ല ഓർമ്മയില്ല അന്നാരാരുന്നു അതല്ല അത് കഴിഞ്ഞ് പിന്നെ മറ്റ പ രാജാന്റെ മുന്നിലോട്ട് മറ്റേ മരം വന്ന് വീണത്
ഒയ്യോ അന്ന് ഞാനുണ്ട് അന്നും മറ്റേ മഴ മറ്റേ പറ്റ കാറ്റായിരുന്നു
അതെ അയ്യോ ഞാനൊക്കെ പടവായി അന്ന്
അവന്മാരൊന്നും അറിഞ്ഞില്ല അവന്മാരെല്ലാം പള്ളി പോയേക്കുവ വീട്ടുകാര് എന്നിട്ട് ന മഴയായിട്ടും മഴ അല്ല വെയിലായിട്ട് എന്താ ഇത് കാറ്റായിട്ടും നമ്മള് കളിയാരുന്നു നമ്മളന്ന് ആദ്യം ആഹ് അവിടെന്തോ മരം വീണ്ടണ്ട് നമ്മള് ആഹ് മരം എല്ലാം വെട്ടിക്ക് കളഞ്ഞിട്ടാ കളിച്ചേ
ആഹ്
ഉം മഴമെല്ലാം വെട്ടി കള് നമ്മള് കളി തുടങ്ങി കളി
അത് കഴിഞ്ഞ ടെ ഈ കൂറ്റന്മാരെ ഒരു വീഴ്ചയങ്ങ് വീണ്
പിന്നെ കളിച്ചോണ്ടിക്കുന്നപ്പ അല്ലേ നമ്മടെ നമ്മടെ സച്ചിന്റെ മണ്ടക്കോട്ട് സച്ചിൻ അവിടെ നിക്കല്ലായിരുന്നു
അതെ അത് നോക്കുമ്പോം പുള്ളി ആനങ്ങൊന്നില്ല തൊട്ട് നോക്കുവോ ചത്തോ അഹ് ഞാൻ പ്രതിമ പോലെ നിക്കവാണോ അത്
ഈ കണ്ടപ്പോഴടാ പുള്ളി പോയി തിരി വെക്ക പോ എല്ലാം അടിഞ്ഞു പോയിപ്പറന്നോട്ട്
പിന്നെ ഓപ്പുണ്ട് നമ്മൾ അവിടെത്തന്നെ കളിച്ചപ്പോ പണ്ട മഴയത്ത് ചള്ളയ്ക്കകത്ത് കളിച്ചത് ഈ ഞാനന്ന് ചേറിനകത്തൊന്ന് പൂണ്ടു പോയായിരുന്ന് അന്ന് അഹ് അമ്മാതിരി ചേരാ നമ്മള് കളിച്ചു കളിച്ചു കുഴഞ്ഞു എന്നിട്ട് നടുക്കും സൈഡിലും
എടലും ഉണ്ട് ആഹ്
ആഹ് മറ്റേ വിങ്ങ് കേറി വരത്തില്ലേ വിങ്ങ് കയറി വന്നപ്പോ തന്നെ എന്റെ കാല് അങ്ങ് തെന്നി പോയി ഞാനാണെങ്കിൽ തെന്നിയാ ചള്ളയ്ക്കകത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആഹ് അവിയടെ അമ്മ നീ കണ്ടത്തി കു കുത്താൻ പോയിട്ട് വന്നതണോടാ അത് ചോദിച്ച എന്നോട്
അയ്യോ അഹ് അവിടുന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാനൊക്കെ ആണെങ്കിലും അവിടെ നേറങ്ങി കഴിഞ്ഞാ ഷോന്റെ നമ്മടെ അവന്റെ വീട്ടില് പൈപ്പിന ഇവിടുന്ന്
ഏഹ് കുളിച്ച് വൃത്തിയായിട്ട ആഹ് വീട്ട് പോന്നേ
പിന്നെ അന്ന് ഉറക്കന്നാ മഴ പെയ്ത് മറ്റേ വെള്ളപ്പൊക്കം വന്നപ്പോ എല്ലടെ വെള്ളത്തിൽക്ക് ചാടാൻ വന്നേ
അതെ അതെ അയ്യോ അന്ന് ഞാൻ ഇറങ്ങുന്നില്ലെന്നും പറഞ്ഞിരുന്നതാ
പറഞ്ഞ് വീട്ട വഴക്ക പറഞ്ഞ പറഞ്ഞ് ഞാനും ഇറങ്ങുന്നില്ലന്ന് പറഞ്ഞിരുന്നേല്ലേ ആശുവിന്നെ എല്ലാരും പിടിച്ച് ഇറക്കി
ഞാനാണെങ്കിൽ ഇറങ്ങുന്നില്ലെന്നും പറഞ്ഞു മറ്റേ ആഹ് രാ അലൻരായയുടെ ഒക്കെ വീടിന്റെ ഫ്രണ്ടില് മേളില് മതിലേ കയറിയിരന്ന്. ഷോണോ അബിയോ നീയോ ആരാണ്ടോ എന്റെ ദേഹത്ത് അങ്ങ് വെള്ളം അങ്ങ് തെറിപ്പിച്ച്. അന്നേരം പോട്ട് പോല്ലെന്നും പറഞ്ഞ് ഞാനങ്ങ ഇറങ്ങി.
അയ്യോ ഒന്നും പറയണ്ട നിന്റെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോത്തേക്ക്. കുളിച്ചൊരുങ്ങിയേ പോവൊള്ളൂ ചീ ചീപ്പും ചീവി.
അതാ ചീവി എന്നന്നെതൊ വറും. ഒരുങ്ങി പോന്നോലന്ന നമ്മൾ ആഹ് തുണിയൊക്കെ പിഴിഞ്ഞ് കഴിഞ്ഞാ കറക്റ്റ്.
ആട്ടാ എന്റെ പൊന്നോ ഒന്നും പറയണ്ടാവും. അന്നല്ല അവന് മ എന്താ പനി കൂടിട്ട് ഐ സി അല്ലായിരുന്നോ?
ആഹ് അവന അയ്യോ അത് വലിവിന്റെ വന്നിട്ട് എല്ലാരും അങ്ങ് ടെൻഷൻ ആയി പോയി ഐ സിയലായി.
ആഹ് അവന് ആസ്മ വന്നിട്ടാ വെള്ളത്തിന് എന്തോ? ഇല്ല അത് കഴിഞ്ഞ് പിന്നെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു.
ഉം എന്നാലും ആഹ് അന്ന് നമ്മളങ്ങ് വല്ലാണ്ടായി ഇപ്പ ടെൻഷൻ അടിച്ച് പോയി. ആറ അന്ന് ആദ്യമായിട്ടല്ലേ ഐസിലൊക്കെ ആയിന്നൊക്കെ കേൾക്കുമ്പോ.
പിന്നെ. നമ്മൾ ആഹ് ആയൊരു സമയത്ത് നമ്മള് ആഹ് ഇപ്പം കേൾക്കുമ്പോ നല്ല ഷോക്കാവും.
അതെ അതെ എന്നാൽ ശരി എന്നാ ഓക്കെ വേറെ വിശേഷൊന്നുല്ലല്ലോ.
ഇല്ല ഇല്ലല്ല വിശേഷശോന്നുല്ല ഓഹ് ശെരി.